ഹലോ ആ കേക്കാ എന്തൊക്കെയുണ്ട് വിശേഷം
ഇല്ല വിശേഷോന്നുല്ല ആ സൗണ്ടേക്കുന്നോണ്ട ഞാൻ ചോദിച്ച ഇല്ല ഇല്ല ഇവിടെ രാവിലെ മഴയുണ്ടാ ആഹ് ഇവിടെ രാവിലെ ഭയങ്കര മഴയായിരുന്നു എന്ന് ഇപ്പൊ അറിയില്ല തോന്നിക്ക്
ആ ഇന്ന് ഇച്ചിരി പത്തുമണി കഴിഞ്ഞിട്ട് നല്ല വെയിലുണ്ട്
ആ ഇവിടെ വെയിലൊന്നും ഇല്ല മഴയിൽ തന്നെ നിൽക്ക
ആണോ ആ ഇവിടെ വെയിലുണ്ടായിരുന്നു പക്ഷേ തുണിയൊന്നും ഉണങ്ങില്ല ആഹ ആഹ ആഹ പിന്നെ ചായ കുടിച്ചാ
ഇല്ല ചായ കുടിക്കൂല
ആഹ് ആഹ് ആഹന്നെ പഠിക്കാൻ പോയില്ലേ
രാവിലെ പോയി രാവിലെ
ആഹ ആഹ ആഹ പിന്നെന്തൊക്കെയൊണ്ട് ശ്
ട്യൂഷനൊക്കെ കഴിഞ്ഞോ
ആ ഇന്ന് രാവിലെ ആയിരുന്നു
ആഹ് ന്ന് ക്ലാസില്ലാ അതോണ്ട് രാവിലെ ന്റെ കുളിപ്പാട്ടം സണ്ടയക്കോ
സൺഡേ മ മണ്ടേ ഒള്ള വതി മണ്ട കമ്പ ത്തിയ ഉണ്ട്
ആഹ് ആഹ് ആ
അന്നേര അവധിയ
എല്ലാംമൻടെയും ഉണ്ട്ണ്ടോ
ആഹ് എല്ലാ മണ്ടയിലും ഉണ്ട് എല്ലാ ആഴ്ചയിലും ആ ഉം പിന്നെന്താ ഉണ്ട്
ഓ മഴ. തണുപ്പൊണ്ട്. തണുപ്പ് കേറുമ്പോ തുമ്മലാ
ആ തുമ്മല് കൊറവില്ലേ?
ഇല്ല, ഈ തണുപ്പും കൂടെ അടിക്കുമ്പോ ഭയങ്കരായിട്ട് മൂക്കൊക്കെ ഭയങ്കര വേദനയാ
ആ മരുന്ന് കഴിക്കുന്നില്ലേ?
ഇല്ലില്ല ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല.
ആ ആവി പിടിച്ചു നോക്ക് അന്നേരം കൊറയുവാരിക്കും.
ക്ഷെ ആവി പിടിക്കാക്ഷെ എനിക്ക് മൂക്കങ്ങ് ഭയങ്കരായിട്ട് വേനിക്കും ആവി പിടിക്കുമ്പോ. ഉം ആ ഒണ്ട് ഒണ്ട്
പിന്നെന്താ?
ഹ ഹലോ
കഴിച്ചോ?
കഴിച്ചു കഴിച്ചു, കഴിച്ചില്ലേ? ഇന്ന് ചൂടാരുന്നു. അഎന്താ ഇത്രേ സ സമയായില്ലേ?
ആഹാ അതെനിക്ക് വെശന്നില്ല ആഹ്‌ മറ്റേ ചക്കവറ്റലൊക്കെ കഴി ചക്ക വറുത്താരുന്നിന്നലെ അപ്പ അത്. ആ ചൂട.
ആ ഇവിടേ അതെ, ബാക്കിയെല്ലാത്തിനും ഭയങ്കര ര വെല.
ആണ്‌ കൊഞ്ചിനൊക്കെ മുന്നൂ
ആ മത്തിക്ക് അരക്കിലോ ഇരുന്നൂറ് രൂവ
ഉം ഭയങ്കര പിന്നെ തന്നെയും പിന്നെയും ചൂടാ
അത് ആർക്കും വേണ്ടതാനും
വറുത്ത പിന്നേ ടേസ്റ്റ ഇല്ലാലോ
കറിയൊക്കെ വെക്കുവോ ഇവിട അത് കറി വെച്ച്
ഉം
വെക്കും വെക്കും
ആഹ് ആഹ് പിന്നെ പിന്നെ വേറെ എ
ഉച്ചക്കൊന്നും ഒറങ്ങാറില്ലേ?
ഒറങ്ങാൻ സമയം കിട്ടാറില്ല, ഇവിടാണെങ്കി കൊറച്ച് പുളിയൊക്കെ ഒണ്ട് അതൊക്കെ ഉണക്കണമായിരുന്നു. അയ്ന്റെ പുറകിന്ന് നടന്ന് മഴ പെയ്യുന്നേ നോക്കി തു കൊറച്ച് തുണി എന്നിട്ട് ഒണങ്ങിയതൊന്നും ഇല്ല, അതിന്റെ പ പൊറകെ ഒത്തിരി ഒണ്ട് ഈ വെള്ളത്തിനാത് ത് ഒണക്കി എടുക്കാൻ പാടല്ലയാ ഇച്ചിരി വെട്ടം കണ്ടോണ്ട് അതിന്റെ പൊറക് മേളിലൊണ്ട്, പേരടെ മേളിൽ കൊണ്ടിടുന്നു.
ആ അടക്കാതന്ന ആകുമ്പ തോന്നെങ്കിലും കിട്ടും.
ആഹ് അങ്ങനയോണ്ട് കോയന്റെ ഒറങ്ങാനൊന്നും പറ്റത്തില്ലല്ലേ രാ ത്രിയിൽ ഒള്ള ഒറക്കവേ ഒള്ളു. പിള്ളാ രുടെ ഒള്ളപ്പോ പിന്നെ ബഹളവും ഇപ്പ അവര് ട്യൂഷന് ഇല്ല അവര് കളിയാ ട്യൂഷന് പോയേക്കുന്നു ഇപ്പ.
അവര് വേറെയാ ട്യൂഷന് പോകുന്നേ.
ഇവട മ്മള് പഠിപ്പിച്ച ഇരിക്കത്തില്ല. പിന്നെ ട്യൂഷൻ ട്യൂഷൻ സെന്ററി കൊണ്ടാക്കി. ആ നമ്മളെ പേടില്ലല്ലോ ആ ഇവടെ ബൈക്ക് കൊ കൊണ്ടുവരും ഇച്ചിരി ദൂരം ഉണ്ട്.
ആ
ഉം പിന്നെ എന്തോണ്ട്?
പിന്നെ എന്തുവാ
മ് ആ സിനിമയൊന്നും കണ്ടില്ലേ?
ഇല്ലില്ല കണ്ടില്ല വൈ ഫൈ ഇന്നെല ചാർജ് ട്ടെള്ളു ഇനി കാണണം
ആ വേറെ ഏതേലൊക്കെ കിട്ടിയൊ?
വേറെ ഒന്നും കിട്ടിയില്ല.
ഹാ
മറ്റേ ഈ ഈ സിനിമ കണ്ട്ട്ടുള്ളയാണോ? ഇപ്പൊ ഒരു ഇൻസ്റ്റേൽ ഒരു പാട്ട് ട്രെൻഡല്ലേ എന്തുവ പാട്ടിന്റെ പേരെന്തുവാര്ന്ന്? ഒര് നിക്കേ ഞാൻ സിനിമേടെ പേരൊന്ന് നോക്കട്ടെ
ആഹ്
മറ്റെന്തുവാ ഒരു സ്കൂളിൽ പഠിക്കുന്ന കൊച്ചിങ്ങനെ ഇൻസ്റ്റയെ പാടി ഇൻസ്റ്റാ ഉണ്ടോ?
ആഹ് ഇൻസ്റ്റ ഉണ്ട് ഏതാനാ മന സിലായില്ല
വെയ്റ്റെ
ആഹ്
ചായയൊക്കെ കുടിച്ചോ?
ആഹ് ചായൊക്ക കുടിച്
ഉം ഉം അതിഭീകര കാമു ഇവര് എന്ന് പറയുന്നെ
ഇല്ല ഇല്ല കണ്ടില്ല ആരാടെയാ
ഓ ഓന്റെ പേര് എ പേര് അറിഞ്ഞൂട
ആ ഒണ്ടോ സ് കയ്യിലൊണ്ടോ?
കയ്യിലില്ല ഞാ പണ്ടത്തെ ഒള്ള സിനിമ എങ്ങാണ്ടാന്ന് തോന്നുന്ന് കൊറച്ച്
ആഹ് കണ്ടിട്ടില്ല
ഇപ്പൊ ആ പാട്ടല്ലേ ഏഹ് ഇൻസ്റ്റേല് മൊത്തം അങ്ങനെ ഞാൻ കേ കേറി നോക്കിയതാ അങ്ങനെ ഞാൻ കേറി സിനിമേ ഏതാന്നൊക്കെ നോക്കി
ആഹ് ആഹ് ഏത് പാട്ടാ?
ന്തുവാ പാട്ട് പറയാതെ കണ്ടില്ലാരുന്നൊരു സ്കൂൾ കൊച്ച് പാടിയത്
ഞാൻ ശ്രദ്ധിച്ചില്ല കണ്ടതുവില്ല
നനവേകാതേന്ന് പറയുന്ന
ആ അറിയത്തില്ല
ഇല്ലല്ലേ
ആ ആ മ്
നെഞ്ചത്തൊരു കൂട് കി കൂടു കൂട്ടിന്ന്റഞ്ഞ തൊടങ്ങുന്നെ
ആ ഇല്ല ഓർക്ക്ന്നില്ല നീ യൂട്യൂബി കേറി നോക്കാം
ആ ആ
മ് പിന്നെന്താ ഒണ്ട്
സ്കൂളൊറന്നാ പിന്നെ സ്കൂളീ പോമ്പഴേ ഏ
ദ്യശ്യം ത്രീ കണ്ടാ
ആ അത് ഞാൻ കണ്ടായിരുന്നു മ്മ് ആ കണ്ട്
ആ ആ ഫാമിലിയായ്ട്ട് പോയാ
ആ ഞാൻ കണ്ട് ഉം വാഴേം കണ്ട് വാഴാറ്റു വന്നു
ഉം
ആ ആ അത് നല്ല സി നിമയാ
എല്ലാടിക്കും തിരിഞ്ഞിരിക്കുന്നാൾ ണ്ടാവോന്നി
ആഹ് അതെ അതെ ഉം നല്ലൊരു സിനിമ എല്ലാർക്കും കാണാൻ പറ്റിയതാ
അതെ അതെ
പിള്ളാരും കണ്ടോണ്ടിരിക്കും പിള്ളാർക്കും ഇഷ്ടപ്പെടും അതെ വേറെന്താ ഉണ്ട്
വേറെ എന്തുവാ
മ്
ഇന്നെന്താ ഉണ്ടാക്കി ഇന്ന് ചൂടായിരുന്നല്ലേ
ആ ഇന്നല് ഇല്ല ഇന്നൽത്തെ കൊറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു അതൊക്കെയായിട്ടങ്ങ് പോയി
ഉം ഉം ഇനി രാത്രിയിലും ചോറ് തന്നെയാണോ
ചോറല്ലെങ്കി എന്തേലും മേടിക്കുമായിരിക്കും പിന്നെ പൊറോട്ട ഒക്കെ വേടി എന്തെങ്കിലും പിള്ളോര് പറയുമ്പോ മേടിച്ചു കൊടുക്കും
വഴക്കൊക്കെ ഉണ്ടോ എന്തേലും മേടിച്ച കൊടുത്തില്ലേ
അങ്ങനെ ഇല്ല എന്തേലും ഉണ്ടങ്കിൽ പറയും കൊടുത്തില്ലന്ന് പറഞ്ഞ് വഴക്ക് പറയത്തില്ല നമ്മൾ പൊറത്തോട്ടൊക്കെ പോവാന്നെങ്കിലല്ലേ അങ്ങനെ മേടിച് കഴിക്കത്തോള്ളൂ ഇപ്പ അവർക്ക് സമയവും ഇല്ലല്ലോ ക കാറും ബസ്സൊക്കെണ്ട് ആ ഉണ്ട്
പുറത്ത് പോകല്ലായിരുന്നു
ആ ആ വലിയ ബസും ഉണ്ട് ട്രാവലർ
ആണ്ടോ ആ ആ കാറൊക്കെ കാർ ഓട്ടിക്കത്തി
ഞാൻ ഓടെ ഞാൻ ഒന്നും ഓടിക്കത്തില്ല ഹ് ഹ്
ആ ആ
ഉം പഠിച്ചിട്ടുണ്ടാ
ഇല്ല ഇല്ല എനിക്ക് ടു വീലറിന്റെ ലൈസൻസ് എടുക്കണം ഓട്ടിക്കാൻ അറിയാം എടുത്തില്ല എടുക്കണം
ക്കാൻ പാടാ നല്ല ലൈസൻസ് ഒക്കെ
ഊമ് ക്വസ്റ്റ്യനും കൂടി പിന്നെ എട്ടെടുക്കാൻ പാടാന്നൊക്കെ പറയുന്ന് കൊറച്ചു പാട് പെടും-
ആദ്യമേ അങ് എടുക്കണ്ടേല്ലാരുന്നോ
അതെ പണ്ടൊക്കെ പാടില്ലാര്ന്ന്
ആ ഇല്ല ഇല്ല ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയതല്ലേ- ഇല്ല ആ ഇനിയിപ്പം തിങ്കളാഴ്ച തൊട്ട് കെ എസ് ആർ ടി ഫ്രീ ആന്ന് പറയുന്നല്ലേ-
അതെ അതെ പക്ഷെ ദൂരയാത്ര ഇല്ലന്ന് പറയന്ന്-
ആ അതെ അതെ
ഏ ഇല്ല ഓ വീട്ടിലെങ്ങാണം പോകുമ്പോം പോയി നോക്കണം അത്രയും ദൂരം പോവാൻ പറ്റുവൊന്ന് അറിയത്തില്ല കിട്ടുമോന്നൊന്നും അറിയത്തി പിന്നെ ജോലിക്ക് പോന്നവർക്കൊക്കെ കൊഴപ്പല്ലായിരിക്കും-
ഉം സീറോ ടിക്കറ്റ് എട്ത്ത് തരോന്നൊക്കെ പറയുന്നു അവർക്ക് കൊഴപ്പമില്ല അവർക്ക് പൈസ കൊടുക്കണ്ട
ആ രാവിലത്തെയും വൈകിട്ടത്തേയും പൈസ ലാഭിക്കാലൊ
അതായത് പക്ഷെ നമ്മള് സ്കൂളിൽ പഠി ക്ക്ന്ന ടൈമിൽ അങ്ങനെയൊക്കെ കി ട്ടായായിരുന്നേൽ എന്ത് നല്ലേര്ന്നേ കൊറച്ച് നാളത്തേക്ക ഉള്ളന്നൊക്കെ പറയുന്ന്ണ്ട് ആ ആന്ന് നൂറ് ദിവസെങ്ങാ
കര കേറി വരുന്നേല്ലേ-
ഉം നോക്കിട്ട്- ലാഭം വല്ല ഒണ്ടോ നഷ്ടമാണോ എന്നൊക്കെ നോ
ആ അതെ അതെ ന്നാ
ആ അ ഓക്കെ ഓക്കെ